ആഹ് കേൾക്കണില്ലേച്ചേയ്
ഓഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായയൊക്കെ കുടിച്ചു ഇന്നപ്പം ചുട്ടതായിരുന്നു
ഏഹ് കറിയെക്കെണ്ടോ എന്നെ എന്താ കറി ക്കെത്തി
ചിക്കൻകറി
ഓ എന്ന ഉസാറയല്ലോ ഇന്ന് ലീവ് ഒക്കെ ആയിട്ട് ചിക്കൻ കറിയൊക്കെ വെച്ചതാവൂ ല്ലേ
ഉം ഇന്ന് ലീവവൊണ്ട് ചിക്കൻ കറിഒക്കെ വെച്ചതാ അല്ല ഇവിടെ ഹസ്ബൻന്റീന്റെ ഏട്ടനും വൈഫും കുട്ടികളും ഉണ്ട് പിന്ന ഉമ്മണ്ട്
ആഹ് എല്ലാരുംകൂടിയാവൂലെ
എല്ലാരും കൂടെ ഉം എല്ലാരും കൂടെ ഒന്നിച്ചാ ചായൂടിയൊക്കെ കഴിഞ്ഞു എന്തൊക്കെയാ അവിടുത്തത്
നല്ലത് അങ്ങനെ പോന ഞാതാ പണി സല്ത്തേക്ക് എത്തി മക്കളൊക്കെ അവിടെ ആക്കി പോന്നു അപ്പ അവിടെ കളിക്കിണ്ടാവും ഇന്റെ മക്കളെന്തെ?
ഇവിടെണ്ട്
ആഹ് അവിടെ മരങ്ങളും അങ്ങനെയൊക്കെതെക്കെ ണ്ടോ തണലൊക്കെണോ
ആ ഇവിടെ മുറ്റത്ത് ചെറിയ തണലൊക്കെ ണ്ട് നല്ല തണലേരുന്നു ആദ്യൊക്കെ അപ്പ അയിന് ഒക്കെ എല്ലാം വെട്ടി മുറിച്ചിട്ടേ ഒക്കെ മുറ്റത്തിക്ക് ഒന്നായിട്ട് മുറ്റത്തുന്നായി പിന്നെ വീടുമ്മൊക്കെ ചാരി കൊണ്ടൊക്കെ കൊറേ മരങ്ങളുണ്ടായിരുന്നത് അപ്പൊ പിന്നെ കൊറേ മുറിച്ചു അതൊണ്ട് ചൂടാണ് സഹിക്കാൻ കയൂ ആഹ് ചൂട് സഹിക്കാൻ കയൂല
ആവൂ നമ്മളിപ്പോ എത്ര മരങ്ങളൊക്കെ ആ തണുപ്പ് ആണോ കൊറേ മരങ്ങളിണ്ടായിനോ
കുറെ ഉണ്ടായിരുന്നു തെങ്ങായിട്ടും അല്ലാതൊക്കെ ഉണ്ടായി കേ വീടുമ്മക് ചാഞ്ഞപ്പോ പിന്നെ കാറ്റുമമഴയൊക്കെ വരുമ്പോ അപ്പോഴും പേടിയാണ്
പേടിയാണ് മക്കളൊക്കെള്ള അല്ലെ പേട നിലമൊക്ക ആയാലും പിന്നെ ആഹ് പിന്നെ ചൂടാവുമ്പളാണ് നമുക്കാ ആ ബുദ്ധിമുട്ട് വരിക മര്ത്തിന്റെ തണല് കിട്ടാൻല്ലേ
ആഹ് ചൂടകുമ്പോ തോന്നും നറച്ച് മ മരം വെട്ടേണ്ടിരുന്നില്ല പെരമക്ക് വീണാലും വേണ്ടിയിരുന്നില്ല ന്നൊക്കെ അത്രയും ചൂടാണ്
ചൂടാണ് പ്പൾ എത്ര മരങ്ങളാ കൊറെ ആൾക്കാർ വെട്ടി വെർദേ പോകുന്നത് ഇപ്പോ റോഡൊക്കെ ണ്ടാക്കാൻ വേണ്ടിട്ട് എത്ര മരങ്ങള് വെ ട്ടിയ് വാ ക്കി
ഉം പണ്ടൊക്കെ നെറച്ച് കാടും ഇതായി നിന്നിരുന്ന സ്ഥലങ്ങള പണ്ടെ ചെർ പ്പത്തിലൊക്കെ പോകാൻ പേട്ച്ചിര്ന്ന സ്ഥലങ്ങള് ഇപ്പോ വീട് വെക്കാൻ വേണ്ടീട്ട് വെട്ടി മുറിച്ച് കാട്ടിയത് കണ്ടാലേ
പേടിയില്ല അവര് അങ്ങട് പോവാന് ഇപ്പ അങ്ങനെ കാട് കൊറവാ ല്ലേ
ആഹ് കാടുകളൊക്കെ കൊറവാണ് മ മറ്റേത് എത്രങ്ങാനും കാടുകളാര്ന്നു ഇവിടെ നാട്ടിൽ കൂടെ തന്നെ നമുക്ക് ശരിക്ക് എല്ലാ സ്ഥലങ്ങളും പോവാൻ പേടിയാര്ന്നു
പക്ഷെ അന്ന് വെറകിനൊന്നും ഒരു മു മുട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ വെറക് കിട്ടണെങ്കി പൈസ കൊടുത്ത് വേടിക്കണം മരങ്ങള് മുറിക്കുമ്പോ പിന്നെ ആകെള്ളൊരു ഉപകാരം അതാ സ്വന്തം വീട്ടിലെ മരങ്ങളാവൊണ്ടേ പിന്നെ വെറകിന് എവിടെയും പോണ്ട പക്ഷെ ഇതാണ് ആകെള്ള പ്രശ്നം ഭയങ്കര ചൂട് കൂടും എത്ര മരം പോണോ അതിനനുസരിച്ച് ചൂട് കൂടുതലാ